ടുത്തു പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു ഹലോ ഹലോ ആ ആ ആ കേക്കുന്നുണ്ട്
ആ പഠിപ്പിക്കായിരുന്നോ
ആ ആ പഠി പ്പിക്കല്ല ഓളത് ഓള് വായിക്കുന്നത് ഇങ്ങനെ നോക്കാ എന്നോട് പറഞ്ഞതേനി അപ്പൊ ഞാൻ ബെല്ലടി കേട്ട്
എത്രേല പഠിക്കണ് പിള്ളേര് കുട്ടേള്
ആറാം ക്ലാസ്സിലാ
അതേലേ
ആ
ചെറുത് നാലില് വലുത് പ്ലസ്ടു കയിഞ്ഞു
ഏ എങ്ങനെ മാർക്കൊക്കെ
മാർക്ക് എമ്പത് ശതമാനം മാർക്ക്
ഏ ഏതേനി എടുത്തത്
സയൻസ് ആയിരുന്നു പ്ലസ്ടൂല് ഇപ്പം ടൈപ്പു ഇത് അനസ്തേഷ്യ
ആ അതടുത്ത് സയൻസ് എടുക്കുമ്പോ കൊറെ ഇതുണ്ടല്ലോ ഓപ്‌ഷൻ ഇണ്ടല്ലോ പഠിക്കാന് ആ എന്നിട്ട് അനസ്തേഷ്യന്റെ തൊടങ്ങിയോ ക്ലാസ് തൊടങ്ങിയോ
അത് ഓഗസ്റ്റില് തൊടങ്ങൊള്ളോന്ന്
ടെ ഹോസ്പിറ്റലായിട്ടാ കിട്ടിയെ
ആ ഹോസ്പിറ്റല് കോളേജും കൂടി ഉള്ളത്
ആ ആ കൊറെ പ പഠിക്കാണ്ടാവൂലേ
ആ പഠിക്ക
ആ എങ്ങനെ ദൂര കൊണ്ടോയി ചേർ
അല്ല വീട് നമ്മളെ അടുത്തന്ന ഒത്തിരി ദൂരൊന്നുല്ല
ആ ശരി വേറാരാ വീട്ടിലേക്ക്
ആ വരാം ഉം സ്കൂൾ വണ്ടി ഇഷ്ടംമാതിരി ഇതിലെ പോന്നുണ്ട് സ്കൂൾ വണ്ടിയേ ഇഷ്ട മാരി പോണ്ട് ആ സ്കൂൾ ആ കോളേജില് ആ
ആ എല്ലാ വല്യ കുട്ടികളായില്ലേ പിന്നെ എന്തിനാ സ്കൂൾ വണ്ടിയൊക്കെ
അങ്ങനെ പ്ലസ് ടു പഠിച്ചപ്പോഴ അങ്ങനെ ശരിയ അവള് സ്റ്റേജിലാണെങ്കിലും പോരുന്നു അതുകൊണ്ട് അവള് സ്കൂൾ വണ്ടി വന്നിറങ്ങി ട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വേറെ അടുത്ത ബസ്സുകർ വരുവായിരുന്ന
ആ
പ്രായം നമ്മൾ കുറെ സൂക്ഷിക്കണ്ടല്ലേ
ഉ ഉ എല്ലാ അപ്പൊ പിന്നെ ഏതാ മോന മോളോ എതാണ് മോളിലെ ആ ആഹ എന്റെ ആങ്ങന്റെ മോള അതേപോലെ അനസ്തേഷെകൊ പഠിച്ച അനസകേഷ പഠിച്ചു കഴിഞ് പിന്നെ ന്നെ ഇതാണ് ഹോസ്പിറ്റലില് വർക്ക് ചെയ്യ
അതെല്ലേ
ആഹ
എത്ര വർഷ എത്ര വർം എത്ര വർഷത്തെ കോഴ്സ് ആയിരുന്നു
ആ ഓള് ഓള് പിന്നെ ഇവിടെ മറ്റേ എന്താ പറയാ കുറച്ചു ദൂര ആണ് പഠിക്കുന്നത് അസിസ്റ്റന്റ് ആയിട്ട് ആഹ ആഹ എവിടെ എനി പറയാ കൊറേ ദൂരെയാണ് അവടെ അവിടെ നിന്ന് പഠിച്ചല്ലേ എനി
ഇത് ഈ കോളേജ് ഒത്തിത്തിരി പോയി അന്ന ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട്
ആഹ അവടെ പെടന്നൊക്കെ കഴിഞ്ഞി ഇപ്പൊ കല്യാണം കഴിഞ്ഞു
അതെ അതെ നമ്മുടെ വീടി അടുത്ത് അടുത്തുണ്ട് വല്യ കോളതാണ് പിന്നെ പോ നമ്മുടെ ഇവിടെള്ളൊന്നും അങ്ങനെ പോ ഇവിടെ പോകൂല്ല ഇവിടുള്ളല്ലാം പുറത്തോട്ട് പോകും
ആഹ ആ് ഇപ്പ എല്ലാരും മക്കളൊക്കെറ പ്ലസ് ടു കഴിഞ്ഞാ പിന്നെ മക്കളൊക്കെ പൊറത്ത്
ആ ആറ പുറമെ വളരൊക്കെ ഇവിടെ ഇഷ്ടമാര ഉണ്ട് ആൾക്കാര്
ആഹ
വന്ന ഈ പിള്ളേർ ഈ വൈകുന്നേരം ആവുമ്പം ഇ നമ്മുടെ ഹോസ്റ്റലിൽുന്നള്ളേരെല്ല എന്താന്ന് ചോച്ചാൽ ഇറങ്ങി ഇങ്ങനെ നടക്കുവ സന്ധ്യയില്ല പിന്നെ ആണും പെണ്ണും അപ്പൊ അത് കാ അത് കാണുമ്പോ ഇവിടെള്ള ആൾക്കാരൊന്ന് മാത്തൊക്കൊ അത് കാണാൻടു ആൾക്കാർ അല്ലാരും രക്ഷകർത്താ വിചാരം എന്താ പുള്ളിലട സേഫ അങ്ങനെങ്ങന
ആഹ അതന്നെ ഞമ്മള്
ഇപോലെ ഇതിൻ്റപ്പ്റം നമ്മ മക്കളോടൊപ്പൊക്ക കാണിക്കുന്ന ആരും അറിയിൂല്ല ഇത നമുക്ക് നോട്ടം കിട്ടുവല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെ വിടാ പിന്നെ പോയി വന്നോളും വേറെ പ ബുദ്ധിമുട്ടൊന്നുംല്ല
ആ അങ്ങനെ ഫീസ ഒക്കെ നല്ല ആവലേ അപ്പൊ
ഫീസ് രണ്ട ലക്ഷം രൂപയുടെ അടുത്താാവും രണ്ട് പ്രാവശ്യമായിട്ട രണ്ട് വർഷ ത്തേക്ക കൊഴിസ അറുപത്തഞ്ചും അറുപത്തിരണ്ടും ഉ പിന്നെ മുപ്പര ചേർന്നപ്പോ അടക്ക ണ്ട വന്ന
ഉം ഏതായാലും മക്കളും ഇപ്പം പഠിക്കാനാണ് നല്ല പൈസയെ
ആഹ് കല്യാണം കല്ലിയാണം കഴിചോര് സ്വർണ്ണം പിന്നെ നോക്ക
ഉ പിെ ഇപ്പന്നെ ആരും വാങ്ങി കൊടുക്കല്ലല്ലോ ഇപ്പൊ മക്കൾക്ക് ഇഷ്ടവല്ല
എല്ലാർക്കു ലൈറ്റ് വൈറ്റ് മതി
ആഹ അതന്നെ ആ ആർക്ക് വേണ ഇപ്പ അങ്ങനത്തെ മോഡല പല മോഡൽ ഇറങ്ങണുണ്ട്
ആഹ നമ്മക്ക് ഇഷ്ട ആ ശരിയാ പഠിപ്പിക്കാൻ നല്ല വീസ ആവുന്നുണ്ട്
ആ
അങ്ങ ണ്ടെങ്കിൽന്നെ ഭവം മേടിക്കാൻ ഇവിടെ പറയുകയും ചെയ്ത
ഇപ്പ അത്ന്നെ ഇപ്പം പഠിപ്പും കാര്യൊക്കെയാണ് നോക്കണത് ആണും പെണ്ണുംഒക്കെ
ഡിഗ്രിക്ക് വിടുമ്പോ നാ വർഷം നാലു വർഷം പോയ ഡിഗ്രിക്ക് പോകുമ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെടക്ക് പി കോച്ചിങ് കോച്ചി ശീനി ക്ലസിന് പ്പോണം അങ്ങനെ ന്തൊക്കെപ്പടാ ന്നും പറഞ്ഞാ രണ്ടു വർം ഞാൻ പിച്ചട്ട് ഞാൻ ജോലിയിലേക്ക് വേണ്ടി പഠിക്കുന്നള്ളെന്നും പറഞ്ഞു അങ്ങനെ കോഴ്
ഇതൊക്കെ നല്ല സ്കോപ്പള്ള സംഭവണല്ലോ അനസ്തേഷന്റെ ഇതിനൊക്കെടെ ഹോസ്പിറ്റ മെ ചെറു മതിരി എന്തെങ്കിൽ കിട്ടിയാലൊക്കെ
ആ അവിടെൊക്കെ ഇഷ്ടംമാര് വർക്കൊണ്ട് കിട്ടും ഉ
അല്ലെ സയൻസ് എടുത്താല് നമുക്ക് പേടിക്കാനില്ല അതിനനൊരു തല ണ്ടെങ്കില് എന്തിനും ഫാർമസിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനോ കോ ഒരു കോച്ചിങ് ഉണ്ടല്ലോ സയൻസ് എടുത്താലുള്ള ഒരു മെച്ചാതാ നല്ല തല വേണ സയൻസിന്
സൈൻസ് നല്ല പ്ലസ് പ്ലസ് വി കിട്ടാൻ പാടാ
ആ
മാശ മാത്ര ഉള്ള ആ മാശ മാത്രം രി പാടുള്ളൂ ബാക്കിയെല്ലാം വലിയതന്നും ഇല്ല ആ കെമിസ്ട്രിയും മാ മാത്സു ആണ് ഏറ്റവും ഒരു
കെമിസ്ട്രി മാത്സിക്സ് അതാണ് കുറച്ച് പാടുള്ളത് അയലും ഇങ്ങടെ കഴിച്ചിലണം എനിക്ക് മാത്സിില് പോയി പോയി മ രണ്ടു മാർക്കിന്
അതെല്ലേ ഇത് മാഴസ് പ്ലസ് വന്ന് ഡബിൾ പാസ് ആയി ഇരിക്കുവായിരുന്നു
ആ
പിന്നെ പ്രസമന്ന് കൈക്കോള അത സംസ്കൃതം എടുത്തുക ആ മറ്റേ സെക്കൻ ലങ്ങേജോ അപ്പം അതായണ്ട് പിന്നെ അതിന് ഫള്ണ്ട് വർക്ക് ബാക്കി മാസിനും മാർക്കൊക്കെ ഉണ്ട് പോഈ കുറവ് വന്നത് ഫി സിക്സിൽ
ആ ഫിസിക്സും കെമിസ്ട്രിയ ആണ് ഇ മെയിന ആായിട്ട് അതേപോലെ ബയോളജിയും
ബിപ്ലസ് ആ ബിപ്ലസ ഉണ്ട് ആ ബിപ്ലസ ഉണ്ട് അന്
ഉം എന്നാലും മെച്ചം തന്നെ എൺപത് ശതമാനൊക്കെ സയൻസിന് കിട്ടാന്ന് പറയണത് ഭയങ്കര മെ ച്ചം തന്നെയാണ്. നല്ലം പഠിച്ച്ണ്ടാക്കണല്ലോ
ആ ചേച്ചി കൂടെ ശ്രമിച്ചാക്കുമ്പോ നല്ല മാർക്ക് മേടിക്കാ പക്ഷെ ഒഴപ്പായിരുന്നു എന്തായാലും. കൊറേ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നേ അന്നപ്പം അങ്ങനെ തന്നെ ഒരു ആ അത് അത് നിങ്ങള് കൂടുതല് കൂട്ടുകൂടലേക്ക് പോകുമ്പം ഒരിതാണ്ടല്ലോ
ആ ആ ആ
ടീച്ചറ് പറഞ്ഞായിരുന്നു ഇവര് നാ ആ നാല് പിള്ളേര് ഒന്നിച്ച് നടപ്പാ എവിടെ നോക്കിയാലും നാൽക്ക് ഒന്നിച്ച് കാണാം നാല് പേര് ഒരു ഇതാ വർത്താനം എല്ലാം നാല് പേര് ഒന്നിച്ച് മാർക്കും ഇവർക്ക് നാ ർക്കു ഒരുപോലെയാ
ഒരുപോലെ ആ ആ ഏഹ് അപ്പ ഇപ്പ പഠിക്കാൻ തുടർന്ന് പഠനോ ഓര് നാല് പേ ന്നയാണോ
ഞാൻ പറഞ്ഞാദ്യമേ ഈ കൂട്ടുകെട്ട് മാറ്റിക്കോളാൻ പറഞ്ഞ്
ആ അതന്നെ കൂട്ടുകെട്ട് നല്ല പഠിപ്പുള്ള കുട്ടികളാണെങ്കി കൊഴപ്പിൽ ല്ല അയില് കൊറച്ച് വളഞ്ഞതോ കള് ക്കുന്നതോ ആയാല് മക്കളും വേ വേഗം കേട് വരും, കേട് വരിയല്ല ഓരും പ പഠിപ്പില് കൊറച്ച് ബേക്കോട്ടായി പോവൂന്ന് മാത്രേ ഉള്ളൂ. ഉം
ഇവള് സി ബി എസ് ഇ പഠിച്ചിട്ടാണ് പ്ലസ് ടു ഇങ്ങനെ പോയത്. എന്നിട്ട് ടീച്ചറ് പറഞ്ഞ് ഇവള് സി ബി എസ് ഇ പഠി ശരി ഇവക്ക് പിന്നെ എന്താ മാർക്ക് ഇതിലും കൂടുതല് മേടിക്കാരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറ് വഴക്കു പറഞ്ഞോളെ.
ര് സി ബി എസ് ഇ എന്താ മോശായിട്ടാ പറയ്ന്നെ?
അല്ല സി ബി എസ് ഇ പഠിച്ചവർക്ക് ഇംഗ്ലീഷ് ഒക്കെ നല്ല രീതി മാർക്ക് മേടിക്കാലോ? ആ അതനുസരിച്ച് നല്ല രീതി പറഞ്ഞയാ ടീച്ചറ്‌. അതിലും കൂടുതല് മാ മാർക്ക് വാങ്ങാനില്ലായിരുന്നു, വാങ്ങാരുന്നുന്ന്.
ആ ആ ആ അങ്ങനെ. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഇല്ലേ? സി ബി എസ് ഇ പഠിച്ച കൊണ്ട് ഇനിയും മാർക്ക് വാങ്ങിയേനല്ലോ എന്നാണ്.
അങ്ങനെ അങ്ങനേ
ആ പക്ഷെ സി ബി എസ് ഇ പഠിച്ച് പിന്നെ ഇതിലേക്ക് പെ സീറ്റ് കിട്ടാൻ ഭയങ്കര പാടാ അവൻ പറയണ്ടല്ലോ.
ആ ലാസ്റ്റ് ടെമില കിട്ടിയത് നമ്മക്ക്
എസ് എൽ സി ക്ക് എങ്ങനെയാ ഫുൾ എ പ്ലസ് ഏനി?
എസ് എൽ സി ക്ക് എ പ്ലസ് ഒന്നുല്ല സി ബി എസ് ഇ ആയോണ്ട് അതില്ലാന്നും പറഞ്ഞാണ് നമ്മള് പ്ലസ് ടു ലേക്ക് മാറ്റി മാ ഇത് സ്റ്റേറ്റ് എട്ത്തത്. സ്റ്റേറ്റ് എട്ത്തപ്പം ആ ഇത് സ്റ്റേറ്റില് ഫുള്ള് ഫുൾ എ പ്ലസ് വാങ്ങായിരുന്നു. പക്ഷെ അത് ആ കളിയും ഇതിലും കൂടൊക്കെ കളഞ്ഞ് ഇവള്കൊണ്ടോയി
ആ സി ബി എസ് സി മറ്റേ നല്ല അവല് ആ സി ബി എസ് തിലന്നെ പത്താം ക്ലാസ് അവിടെ ഇപ്പത്തെ പ്ലസ് ടു ആണ് പഠിപ്പിക്കണേന്നൊക്കെ കേക്ക്ണ്ട്.
അതിന്ല്ലേ ഇത്തവണ ഇത്തവണ ഭയങ്കരവാല്ലേ പുസ്ത ല്ലാം മാറിയല്ലോ ടെക്സ്റ്റ് എല്ലാം മാറി ട്ട് എന്നാ മറ്റേ ഓ സി ബി എസ് ഇ ഒമ്പയില് പിള്ളേർക്ക് പുസ് ഈഹ് ടെക്സ്റ്റ് കിട്ടീട്ടില്ല പത്തിലെ പി ക്ക് കിട്ടീട്ടില്ല. എല്ലാം ഈ പ്രിന്റ് എട്ത്ത് കൊടുത്തെയ്യാ.
ഭയങ്കര ടാസ്ക്കാ പഠിക്കാനെന്ന് എന്റെ ഇവിടെ ഞങ്ങളെ മൂത്തച്ചന്റെ മക്കള് അവിടെ പഠിക്ക്ണ്ട് സി ബി എസ് സി ആണ്. ഭയങ്കര ടഫ്ഫാ പഠിക്കാനെന്നൊക്കെ പറഞ്ഞ്
അത് എവിടെത്ത്യാലും പഠിക്കും പക്ഷേ ഞമ്മ ഞമ്മള പിള്ളേരൊന്നും പഠിക്കില്ല. ട്യൂഷന് വിടുന്നുണ്ടോ എന്നാ അതുവൊണ്ട് ട്യൂഷനും മര്യാക്ക് പോവൂലാറയാ അങ്ങനത്തെ
ആ
നൊക്കെ എട്ടിലൊക്കെ വെച്ച് മാത്സിനൊക്കെ തോക്കുവാരുന്നു.
ആ ആ
ട്യൂഷന് നമ്മൾ അന്വേഷിച് നമ്മൾ നേരെ വീടിനു നേരെ മുമ്പി തന്നെ ഒരു ഇത്താനെ ഏൽപ്പിച്ചു. അതിപ്പിന്നെ ജയിക്കുവാരുന്നു. പിന്നെ നല്ല മാർക്കോട്കൂടി പാസ്സായി പത്തിലൊക്കെ. ഉദ്ദേശിച്ചതിനേക്കാളും മാത്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത് പ്ലസ് ടു അത പ്ലസ് വണ്ണും അതേ കേട്ടോ. ഓ അതേ. കഷ്ടിച്ച് അല്ലേ മുട്ട് ജയിക്കുള്ളൂന്നാ ഓർത്തിരുന്നെ പക്ഷെ മാത്സിനൊക്കെ നല്ല മാർക്കൊണ്ട്.
ഏ മാത്സ് നല്ല തല വേണം മാത്സിനൊക്കെ
തുവരെ തോറ്റോണ്ടൊക്കെ ഇരുന്നാളാ, നാലാം ക്ലാസ്സില് ഒന്നാ പഠിക്കുവരുന്ന് കേട്ടോ. അപ്പം നമ്മള് പഠിപ്പിക്കുവാരുന്നു.
ആ അതന്നെ, ആ പിന്നെ അഞ്ച് കഴിഞ്ഞാ പിന്നെ ഞമ്മടെ ആ നോട്ടക്കെ കൊറയ്യല്ലോ പിന്നെ ഓര് വലതായ ഒരു ആ അതന്നെ.
ആ അമ്പ പ ചെറുത ഞല്ല ഇനി അടുത്ത വസം പോലെ എങ്ങനെയ ഇപ്പഴ ഇതെല്ലാം എല്ലാം പ്ലസ് രണ്ട് ക്ലാസില്ര് വരുമ്പം ആക്കറിയാം
എന്നിട്ട് ചേർത്തിപ്പം ഏർ ചേർത്തിട്ടേ ഉള്ളു
ചേർത്ത് എന്താ ഇന് ക്ലാസ് സ് തുടങ്ങുള്ളു അത് ഇനിയിപ്പോ സേ പരി ചെയയത പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഞാൻ അവരൊക്കെ വന്ന് എത്തണ്ടേ അതായിരിക്കും ഓഗസ്റ്റിലേക്ക് കന്നത്
അത് ശരി ആ
രീതിൽ പാസാവള്ള പിള്ളരുണ്ട് പിന്നെ മാക്ക് വീണ്ടും നോക്ക വക്കാൻ കൊടുത്ത വിളറണ്ട് ഇതൊെ ഇവരുടെ ഒക്കെ ലിസ്റ്റിന് വരണ്ടേ
ആ എന്നാ ഞാൻ പിന്നെ വിളിക്കേ